ഹലോ കേക്ക്ണ്ടാ
ആ കേക്ക്ണ്ട്
ഹാ എന്താ വിശേഷം?
എന്താ വിശേഷം ഇവിടെ ദാ വെറ്തിരിക്ക്യാ
വെറുതെ ഇരിക്ക്യാണ്ല്ലേ അത് അതന്നെ നല്ലൊരു വിശേഷാണല്ലോ വെറുതെ ഇരിക്കാൻ പറ്റുന്നയിലും വല്ല്യ വിശേഷ് ഷം പറയാൻണ്ടോ
അതെ അതേ
ഫ്രീയാവൂല്ലേ മക്കളൊക്ക പോയിട്ട്ണ്ടാവും
മക്കളൊന്നില്ല്യാ ഞാന് പഠിക്ക്യാ
ആ പഠിക്ക്യാണ് ഓക്കെ എന്തിനാ പഠിക്ക്ണ്
ഞാന് ഒക്ക്യുപ്പേഷൻ തെറാപ്പി പറഞ്ഞ കോഴ്സ് പഠിക്ക്യാ
അയ്ശരി എത്ര മാസത്തെ കോഴ്സാ അത്
അത് നാലര വർഷണ്ട്
നാലര വർഷം അപ്പൊ കൊറച്ചായിട്ട്ണ്ടാവൂലോ തൊടങ്ങീട്ട്
അപ്പൊ മൂന്നാമത്തെ വർഷാ
ആ ഏകദേശം അപ്പൊ കഴിയാനായീല്ലേ ഹ് എങ്ങനെയാവു ൺലൈനായിട്ടന്നെല്ലേ
ഏഹ് അല്ല ഞാൻ ഇന്ന് ക്ലാസ്സ് തീ ഇന്ന് ഞാന്ന് പൊറത്ത പഠിക്ക്ണ് തമിഴ്നാട്ടിലാ പഠിക്ക്ണ്
തമിഴ്നാട്ടില് ആഹ് അപ്പൊ ഇവിടെ അപ്പൊ അവിടെയാണ്ള്ളത്പ്പോ
അല്ലെ ആഹ് അപ്പ് ഞാൻ ഇപ്പ നാട്ടില് വന്നലെ വീട്ടില് ഒരു പരിപാടി ഇണ്ടായ കാരണം വിര് വെഴ്കി അപ്പിന്ന് ലീവിട്ത്ത് ഇരിക്കാ ഇന്ന് രാത്
എങ്ങനെയിണ്ട് തമിഴ്നാട് ലൈഫൊക്കേ?
ആ തമിഴ്നാട് നല്ല നല്ലതാ നല്ല ഇഷ്ടാണ് അവിടൊക്കെ അവ്ടത്തെ ആൾക്കാരായാലും കൊഴപ്പല്ല ഫുഡ് പറഞ്ഞാല് രാവിലെ ദോശ ഉഴുന്നേറ്റ്ള്ള സാധനങ്ങളധികോം ഉണ്ടാവല്
ഉഴുന്നായിറ്റ്ല്ലേ അയിൻ്റൊരു ടേസ്റ്റ് ഇങ്ങനെ ഇണ്ടാവൂല്ലേ
അ ആ അതെ പക്ഷെ നല്ല ര രസാണ്
ഞാൻ ആ അല്ലെ നമ്മള് സാധാ നോർമൽ അരിയ കൊണ്ടാണോ അവിടെ ചോറ്ണ്ടാക്കണ് അല്ലെ പച്ചരിയാണോ
പ പച്ചരി പോലത്തെ മ്പടെ റേഷൻ കടേൽത്തെ അരിയില്ലേ
ആ അങ്ങനെ
അങ്ങൻത്തെ അരി.
ആഹ് ഞാൻ പറയാൻ കാര ന്റെ അനിയത്തി കർണാടകേണ് ഓള് യൂണിവേഴ്സിറ്റിയില പഠിക്ക്ണേ അപ്പോ അവള്ങ്ങനെ പറയും. ഇവിടെ പച്ചരി ച്ചോറാണെന്ന് ങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റുല്ല ഇവിടെ വന്നാ അവക്ക് ഫുഡിനോട് ഭയങ്കര ആക്രാന്താ. ഉം എന്ത് കണ്ടാലും ആക്രേണ്. അപ്പോ ഞങ്ങള് പറയും എന്തടി അന്ക്കടെ ഫുഡ് ക്കിട്ടല്ലേക്കും പറയും ആഹ് അവ്ട്ത്തെ ഫുഡിന്റെ കാര്യം പറയണ്ട പ്ര പ്രത്യേകിച്ച് ഹോസ്റ്റലും കൂടെ ആവുമ്പളേ.
ആഹ്.
അവക്ക് ഫുഡ് ഭയങ്കര താണ് അപ്പൊ അത് ഞാൻ ചോദിച്ചത് തമിഴ്നാട്. ക്കറിമ്പം ഇപ്പൊ ഈ രാ രാത്രിക്കെ പിന്നെ നിങ്ങക്ക് എന്താ ഉണ്ടാവല് ഫുഡ് ഒക്കെ.
രാത്രി ഞങ്ങൾ ഫുഡ് പറിം ഞങ്ങളന്നെ ണ്ടാക്കല
ആഹ് അതോ അതോണ്ട് പിന്നീ കൊഴപ്പുണ്ടാവൂലല്ലേ ആഹ് അതന്നെ. അപ്പൊ പിന്നെ നിങ്ങൾക്ക്ഷ്ടള്ളക്ക കേങ് കറികളൊക്കെ അവ്ടെ കൂടുതലായിട്ട്ണ്ടാവൂല്ലേ?
ആഹ് കെഴങ്ങ് സോയാബീൻ അങ്ങൻത്തെ
ആഹ് സോയാബീൻ അങ്ങൻത്തൊക്കെലേ പരി
അങ്ങ ആഹ് പരിപ്പുവിട്തെ മെയിനാണ് സാമ്പാറും പരിപ്പും വാണം.
ആഹ് മെയിന് ആഹ് അതെ അതെ അതെ ഇ പിന്നെ. അയ് ശെരി അപ്പോ ഈ പഠിപ്പാർഞാ തറാപ്പില്ലേ.
ആഹ് ഫിസിയോ തെറാപ്പിന്റെ പോല്ത്തെരു കോഴ്സ്.
ആഹ് അതെ പോല്ത്തരു.
മ്മ ഈ വയ്യാത്ത കുട്ടിളൊക്കെ നമ്മ അയ്ൽ നോക്കും.
ആഹ് അയ് ശെരി.
ഹൈപ്പർ ആയിട്ടുള്ള കുട്ടൃള് വെയ്യാത്ത കുട്ടൃള് ഓട്ടീസ് ബാധിച്ച കുട്ടിള്. ശരിക്കും മെയിനായിട്ട് കോഴസ് പറ്ഞ്ഞാല് ഒരാൾക്ക് അവരുടെ ഡേറ്റ് ടു ഡേ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാരൃങ്ങള് നമ്മൾ അവരെ. ചെയ്യിപ്പിക്കാ അയിന് നമ്മള് തെ വേണ്ടിട്ട്ള്ള തെറാപ്പി കൊട്ക്ക. ഒരാളെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർ
ആഹ് ആഹ് നിർത്ത അതായത് ഇപ്പം ഈ ചെറിയ കുട്ടിളൊക്ക ണ്ടാവുല്ലോ. ഇങ്ങനെ പിന്നെ പെ ട്ടന്ന് ഇപ്പോ ജന്ച്ച ഉടനെ തന്നെ ഇത്ള്ള മക്കളൊക്കെ ഉണ്ടാവുല്ലേ ചെലേത് നീച്ചട്ക്കാ അങ്ങൻത്തെക്കെ ക്കാരംല്ലേ? അങ്ങനെ തെറാപ്പി ചെയ്തി്ട്ട്ങ്ങള് റെഡിയാക്കിട്ക്ക.
ആഹ് ചെലപ്പോ ഒരു വയസ്സെ കൂട്ടിയ നടക്ക്ണേ ചെലപ്പോ ആഹ് കുട്ടി നടന്നിട്ടില്ലെങ്കില് അ പ്പ അത് ഡിലേ വന്നല്ലോ അപ്പൊ അത് എവി ഏത് മുതലാ അവർക്ക് ഡിലേ വന്ന്ച്ചാ അത് മുതല് നമ്മ ങ്ങ് തെറാപ്പി കൊട്ത്ത്താക്ക ഈ സ്ട്രോക്ക് വന്നവ ക്കെ അങ്ങനത്തോരൊക്കെ റെഡിയാക്ക്ണ്ട്.
ഓക്കേ ഇപ്പൊ നോക്ക്. ഇപ്പൊ ഇതൊക്കെ ഇണ്ട് അവ്ടെ അതായത് പിന്റെ ഒരു എന്റെ ഒരു നാത്തൂന്റെ മോക്ക്ണ്ട് അതായത് ന്റെ ഹസ്ബന്റ് ന്റെ പെങ്ങള മോന്. അത് പിന്നെ ജൻ ച്ച ടൈമിൽന്നെ രണ്ട് കാലും ഇങ്ങനെ വളഞ്ഞോണ്ടാണ് അതായത് അവന്റെ ഈ കാൽപാദം. താഴെ വെക്കൂല നമ്മളൊക്കെ നടക്ക്മ്പം നമ്മളെ കാൽപാദം അടിൽ വെച്ച്. ങ്ങനെ നട്ന്നു പോവാ അപ്പളല്ലെ നമുക്ക് നോർമലായിട്ട് നട്ക്കാൻ പറ്റാ ഇബനീ ഈ കാല് ഇങ്ങനെ രണ്ടു കാലും. രണ്ട് കാലും ഇങ്ങനെ വളഞ്ഞിട്ടാണ്ള്ളത് കാല്ന്ന് പറയാൻ പറ്റുല കാല്ന്റെ പാദം. നമ്മൾ ചവിട്ട്ണ സ്ഥലം അത് വളഞ്ഞിട്ട് അപ്പോ അത്പ്പോ ചെറ്പ്പ ത്തില്ള്ളത പ്രസവിച്ച ഉടനെള്ള ജന്മനാ കിട്ടിയത് പറിയല്ല നമ്മള് ആഹ്. ആഹ് അങ്ങനെള്ള ഒരു സംഗതി അപ്പോ പിന്നെ അവര് കുറെ ആയുർവേദത്തിലൊക്കെ കുറേ ചികിത്സ ഇതുപലെ കൊറെ തറാപ്പി കാരൃങ്ങളൊക്കെ. യിട്ട് ഇപ്പോ എതായാലും ഇപ്പം. ഏഹ് ഹോസ്പിറ്റലിൽ പോയി നമ്മള് ഇത് ചെയ്തിട്ട്ണ്ട് ചെരി ഒരു കാലിന് ഓപ്പറേഷൻ ചെയ്തു.
ആഹ അപ റെഡിയയെ
ആ ഇപ്പ അഹു അത് റെഡി ആായി വരുന്നുണ്ട് അപ്പൊ അത് അങ്ങനത്തൊക്കെ അവിടെ നിങ്ങൾ എടുക്കാറുണ്ടോ
ഹെ ഹെ ഞങ്ങളത് ഓപ്പറേഷന അല്ല ചെയ്യുന്നത് ഞങ്ങള ഇങ്ങനെ ആഹ് ഇപ്പൊ ആക്സിഡന്റ് ആയിട്ട് ഒരാൾ കാല് ഫുള് അനക്കി വെക്കയാണ് അപ്പൊ അവർക്ക്പ്പ അവിടെ ഒന്ന ഒരു മൂവ്മെന്റ്സ് നടക്കുന്ന കാല് പൊന്തിലും നടക്കണില്ല അപ്പൊവിടെ മസിൽ ടൈറ്റ് ആയിട്ടണ്ടാവും അപ്പ അത് ലൂസ് ആക്കി ഇതാക്ക നടക്കാനുള്ളരു ആഹ് നടക്കാൻ വേണ്ടിട്ട് ആദ്യം ഓരോ പ്രേരിപ്പിക്ക
ആഹ് അതായത് ഓരോ ഇഞ്ചുറീസ് ഒക്കെ വന്ന കഴിഞ്ഞാല് അല്ലെ എന്തെങ്കിലും വൈകി കഴിഞ്ഞാല് അതിനുള്ള തറാപ്പ്യ നിങ്ങൾ കൊടുക്ക ല്ലെ ആഹ്
ഇപ്പ ഓപ്പറേഷൻ കഴിഞ്ഞെക്കുന്നെങ്കിൽ അടുത്ത സ്റ്റെപ്പനു ക്ക് വേഷണ് ഇങ്ങനെ ഫിസിയോ തെറാപ്പി അങ്ങനെതിലാവും അ അങ്ങനെ അങ്ങനെ ചെയ്യാം
അങ്ങനെല്ലേ ഓക്കെ അപ്പൊ ഇന്ന് പിന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്ന എന്ത് ഇന്നല്ലെ
ആഹ് ഇവിടെ മൂ മൂത്താപ്പന്റെ മോന്റെ കുട്ടീന്റെ നിക്കാഹുണ്ടായിരുന്നു അപ്പ അതിന് വന്നായിരുന്നു
ആഹ് അവന് വരാതൊക്കൻ വയ്ല്ലല്ലേ കാരണം ഇന്ന് സ്വന്തം ഇളയപ്പന്റെ മോനോക്കേ ആകുമ്പളെ നിക്കായിരുന്നുല്ലേ നിക്കാഹ് നി ഇപ്പോ കല്യാണം പോലെയാണ് ഇപ്പഴത്തെ സാഹചര്യത്തില്
ആഹ് ഡ്രസ്സ്‌ കൊണ്ട്ടുക്കലൊക്കെണ്ട് രാവിലെ ഇവിടെ പിന്നെ പെണ്ണിന്റെ വീട്ടിലെനു പരിപാടി
അഹ് ശരി ആഹ്
ഉം അപ്പൊ അങ്ങനൊക്കെ നേരം വൈകി വന്നുകൊണ്ട് പിന്നെ ക്ഷീണൊക്ക ആയിരുന്നു പിന്നെ അതിന് മുന്നത്തെ ഒരു ദിവസം പറഞ്ഞാല് ഇതേപോലെന്നെ ഞാൻ അവിടുത്തെ ഫ്രണ്ട് കാല് ഒടിഞ്ഞ് ജസ്റ്റ് നടന്നപ്പത്തിഒന്ന് കാല് ഒന്ന് ഇങ്ങനെ അടിക്കാതെ അപ്പൊത്തിന് അയിന് പിന്നെ കാലിന്റെ അവിടെ എ എല്ല് പൊട്ടിയിട്ട് സ്ക്രൂ ഇട്ട്ക്ക
ആന്നെ അഹ് ശരി
ആഹ് അപ്പൊ അവള ഞങ്ങൾ കാണാൻ പോയിന്നു അപ്പൊ അന്ന് ഫുള്ള് തി മലപ്പുറ മലപ്പുറം ന്ന് അപ്പൊ ഞങ്ങള അവിടുന്ന് മലപ്പുറത്ത് കുറ പോവാണ്ട് അപ്പൊ അതൊക്കെ യാത്ര ചേ ക്ഷീണിച്ചു പിന്നെ ഇന്നലെയും പരിപാടി
ആഹ് അതെ റേസ്റ്റ്ടുക്ക ഇന്ന് ഫുള് റെസ്റ്റ് എടുത്തിട്ട് പോവാ ഇനി അവിടെ പോയാലും റെസ്റ്റ് ഇണ്ടാവൂല്ലല്ലോ ഇവിടെ നമ്മളെ വീട്ടിൽ ഇരി ആഹ് നമ്മളെ വീട്ടിലിരിക്കണ സുഖവും ഇതൊന്നും ഇണ്ടാവില്ലല്ലോ എവിടിം
ആഹ് അവിടെ പോയന്നി ഇപ്പൊ രാവിലെ എണീക്കണം ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഉച്ച ഉച്ചക്കുള ഫുഡ് ഒക്കെ ഉണ്ടാക്കണം ഡ്രസ്സ് തിരുമ്പണം
ആഹ് ഇതിനോടായിരുന്നോ താല്പര്യം ആൾക്ക് ഡിഗ്രി കഴിഞ്ഞിട്ടാണോ ഇത് ഇട്ത്തത് ഇ കോഴ്സ് അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞു ഇതിനോട് ഒരു ടച്ച് ഇണ്ടായിട്ടുണ്ടായിരുന്നോ
ഏഹ് ഒുന്നുല്ല ഞാന് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗിക്ക് പോവാൻ താല്പര്യല്ല അതാ നമുക്ക് വേഗം ജോലി വണം ജോലി എടു
ആഹ് അതെ അതെ ആഹ് ഏകദേശം ആൾക്കാർ ഇപ്പ അങ്ങനെയണല്ലോ എന്നാലും ഡിഗ്രി ലൈഫ് എൻജോയ് ചെയ്യല് വിചാരിച്ചു പോവണരുണ്ട് അത് പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്യണല്ലോ അപ്പോൾ അതും അറിയാം ഡിഗ്രി അങ്ങനെ പോവുന്ന ആൾക്കാരുണ്ട്
എക്സ്പീരിയൻ ചെയണന്ന് പക്ഷേ അത്ക്കും അതിപ്പോ മൂന്ന് വർഷമായി
ആഹ് അതെ ആഹ് അതെ അതെ ആഹ് അങ്ങനെ അത് എത്രയും നല്ലതാ കാരണം ഇപ്പന്നാപറഞ്ഞ ഇപ്പ നാല് വർഷം കൂടെ ആയിട്ടുണ്ട് ഡിഗ്രി ഇനി ഇപ്പൊ നാല് വർഷത്തിലേക്ക് കടന്നിട്ടുണ്ടന്ന് പറഞ്ഞ
പിന്നെ അഹ്‌ കഴിഞ്ഞ വേറെ ചോലികിട്ടുബോ ആരും പഠിക്കണം
ആഹ് വേറിം പഠിക്കണം ഉം നമ്മളെ വയസ്സും കടന്നു പോവുണ് അതുപോലെ തന്നെ നമുക്ക് ഓരോ ടൈമും വെലപ്പെട്ടതല്ലേ
അതെ അപ്പൊ അങ്ങനെ ജോലി കാണിച്ചിട്ട് ഞാൻ എടു ഇത് കൊറെ കണ്ട്പിടി ഇതിപ്പോ നല്ല ട്രെൻഡിങ് ആയി നിക്കണണ് അതാണല്ല സ്കോപ്പ്‌ണ്ട് നല്ല കൊ പ്പല്ലാത്ത സാലറിക്കെണ്ട്. പിന്നെ ഡോക്ടർ ന്നൊക്കെ നമുക്ക് ഫ്രണ്ടില് വരും. പ്പങ്ങനൊക്കെ കര്തീറ്റ് ട്ത്താ
ആഹ് അതെ അതോണ്ട് ആള് നീയു ഒക്കെ ആണെന്നെണ്ടെങ്കി പിന്നെ പ്രശ്നല്ലല്ലോ നമ്മള് അത് ചെയ്യ്ണ പണി നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോ അതിന് വല്ല ഭാരം തോന്നൂലടാ.
ആഹ് പിന്നെ ഇത് നമുക്ക് പട്ടിപ്പണി അങ്ങനെ പറയാള്ള അങ്ങനെ പണിയൊ ല്ലത് നമ്മ ഇഷ് നമ്മള് ചെയ്യുമ്പോ കുട്ടിയോളില് ആ റിസൾട്ട് അടെ കാണും. അപ്പമ്മക്ക് പിന്നെ ചെയ്യാനും തോന്നും
ആഹ് അതെ അതെ അപ്പൊ നമുക്ക് ഒരു സന്തോഷാണല്ലോ. അത് ഏതൊരു പണീലായാലും അങ്ങനെയാണല്ലോ പിന്നെ അത് സാലറി ഒക്കെ കിട്ടി തൊട്ങ്ങിയാല് പിന്നെ നമുക്ക് എന്താണ് കൊ ഴ്പ്പല്ല. നമ്മൾ ചെയ്യ്ണേന്ള്ളത് നമുക്ക് കിട്ട്ന്ന്ണ്ടല്ലോ എന്നുള്ളത്ണ്ടാവും. പിന്നെ വല്യ ഭാരം പണീല്ല. ഭാരായിട്ട് തോന്നൂല. ഉം ഒരുപാട് കുട്ട്യേളൊക്കെണ്ടോ?
ഓഹ് ഇഷ്ടം പോലെണ്ട് ഇപ്പൊ ഫീസ് അടവ് ഞങ്ങളൊക്കെ ചേരുമ്പൊ ഫീസ് ആകെ ഒന്നര ലക്ഷം ഫീസ് മാസം അല്ലോ ഒന്നരല്ല ഒന്നേകാല് പിന്നെ ഡൊണേഷൻ ഒന്ന് ഇപ്രാവശ്യം ഇപ്പൊ ഈ കോഴ്സ് എല്ലാരും അർഞ്ഞർഞ്ഞ്‌ വന്നിട്ട് പ്പൊ കൊറേ ഇഷ് മലയാളീസൊക്കെ ഇഷ്ട പോലെ നൂറ് സീറ്റി എഴുവത്ത്നാലും മേലെ മലയാളിസാ
എന്നെ അയ് ശരി ലേഡീസാണോ അതോ ഇത് ഇവര്ക്ക് പറ്റൂലേ ഇത് ആങ്കുട്ട്യേൾക്ക് പറ്റൂലേ
ഈ മെഡിക്കൽ കോഴ്സില് ബോയ്സ് ഒക്കെല്ല കൊറവാ. ഒക്കെ ഡിഗ്രിക്ക് പോണോരാ
ആഹ് ഡിഗ്രിക്ക് പോണോരാ ശരിയാ ഡിഗ്രിയാ കാര്ണം ഭാവിന്ന് ഓൽക്ക് ഡിഗ്രിന്ന് പർഞ്ഞാല് ഓൽക്കത് ചെയ്യണം കാനം ഡിഗ്രി ത്രേഗിച്ച് ചെയ്യണ അനുഭാണ ആൾക്കാരെയ്ക്കാരം
ആഹ് അവർക്ക് ഓരെ ഭാവിയൊന്നും അങ്ങനെ നോക്കണന്നില്ലേ ഗേൾസക്കെ പിന്നെ ക്കെ എന്തേലു ഒക്കെ ജോലി വാണച്ചിട്ട് ഓരോന്നിന് പോവ
അതന്നെ ഓരോന്നിന് പോവും. ഓരും പിന്നെ എല്ലാരും നമ്മൾക്ക് പറയാൻ പറ്റില്ല പലേ പലേ ആൾക്കാരും ഉണ്ടാവൊല്ലോ. പലേ കാറ്റഗറി പെട്ടെ പിന്നെ ബോയിസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് അർഞ്ഞാല് ഓല് ഓലതായിട്ടുള്ള ഫീൽഡ് മെഡിക്കൽ ഫീഡ് ചേലോരൊക്കെ എടുക്കാന് പിന്നെ വല്യ താല്പര്യണ്ടാവുല്ല ആഹ്
പിന്നൊക്കെ ഇഷ്ടപെട്ടോര് വന്നല്ലേ ഇപ്പൊ എന്തിലൊക്കെ ജോലി വേണ. അല്ലെ വീട്ടാരെ നിർബന്ധത്തില് വന്നോര് അങ്ങനെക്കെ കൊറേ ആൾക്കെ നല്ല പഠിക്ക്ണോര്. ഇന്റെപ്പള്ളോരധികം വീട്ടാരെ നിർബന്ധത്തിൽ വന്നവരാ
ആഹ് അതെ വീട്ടാരെ നിർബന്ധത്തി അതന്നെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു ഇത് ഇണ്ടാവ്ണതും നല്ലതാണ് നമ്മൾ വീ ട്ടിലൊക്കെ ഏ അങ്ങനെ ഒരു ഫീൽഡിലൊക്കെ ആൾക്കാര്ണ്ടാണത് നല്ലതാ എന്തുകൊണ്ടും
ആഹ് അതെന്ത് വെച്ചാ ഓലെ വീട്ടില് കൊർച്ച് എജുക്കേറ്റഡ് ആയ കാരണം ഒക്കെ നല്ല നല്ല ആൾ ക്കാരം ഡോക്ടർ ഫാമിലി അങ്ങനെ എന്തെങ്കിലൊക്കെ ആവും. ചെൽപ്പോ എല്ലാരും വല്ല പഠി നല്ല ജോലി വാണം. ഞമ്മക്കും കിട്ടില്ല. ന്നാ മക്കൾക്കെങ്കിലും നല്ല ജോലി ആവട്ടേയ്ച്ച് ചിന്തിക്ക്ണോരോ ആഹ്
സാമ്പത്തികം കൊണ്ട് പഠിപ്പിക്കാൻ വിടാത്ത ആൾക്കാരുണ്ട്. ഇപ്പത്തെ സാഹചര്യത്തിലെന്നെ ഇപ്പൊ എല്ലാ ക്കും ഇപ്പം തന്നെ ഏതൊരു ചെറിയ കോഴ്സ് ചെയ്യണെങ്കിലും അത്യാവശ്യം നല്ലൊരു തുക വേണല്ലോ. അത് ചെല പിന്നെ ന്നപ്പൊ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെണ്ട്. ലോണ് വര്ണ്ട് ഇപ്പൊ എജുക്കേഷന് അത്ത അതൊക്കെ എട്ത്തൊക്കെ ചെയ്യ്ണോരൊക്കെയാണ് മുക്കാ ഭാഗ ആൾക്കാരൊക്കെ ഞാനും ഇങ്ങനെ അഡ്മിഷൻ കൗൺസിലറായിട്ട് വർക്കെയ്തിന് കൊർച്ചട ഇങ്ങനെ പ്ലസ്ടു കയ്ഞ്ഞോൽക്ക് ഡിഗ്രി കയ്ഞ്ഞോൽക്കെങ്ങനെ കോഴസിനെ പര്ജയ്പ്പെ ട്ത്തിയൊട്ത്താട്ട് ആഹ് അന്നിങ്ങനെ കുട്ട്യാളായിട്ടൊക്ക കൊറേ കോൺടാക്ട് പിന്നെ അന്ന് അവർങ്ങന അവര് ഫാമിലീത്തെ കഥകളൊക്കെ പറയും ചെലപ്പം അച്ഛന ഇല്ലാത്ത മക്കളുണ്ടാവും അമ്മ ഇല്ലാത്ത മക്കളുണ്ടാവും അപ്പൊ ഇവർക്കൊക്കെ പ്ലസ ടു കഴിഞ്ഞും ചെയ്തി ഇനി എന്തൊക്കെയ ഒന്ന് കിടക്കണം അപ്പോ ചെറിയ ആറ് മാസം കോഴ്സ്ടുത്ത് ചെയ്യ്ണ ആൾക്കാരൊക്കെ ഇണ്ട്
ആഹ് ഒല്ക്ക് എന്തെങ്കിലൊക്കെ ജോലി വാണച്ചിട്ട്
ആഹ്തന്നെ പേൻറ്സ് വിളച്ച് പറയാ നമുക്ക് പൈസങ്ങെറക്കാൻ പറ്റോന്ന്ക്കെച്ചട്ട നമ്മ ഇതില് വർക്ക് ചെയ്ട്ട ഒരു സ്റ്റാഫ്ല്ലേ കാരണം ഇത്ന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാഫാണ് നമുക്കിത് ആ കോഴ്സിന് കുറിച്ച് പറയാനും അതിന്റെ ഡീറ്റെയിൽസ് പറയാനേ നമക്ക് പറ്റൊള്ളു പേരന്റ്സിന്റെ വിചാരം നമുക്ക് അതിലേതേലും കൊ
ഉ
നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലേ അതിൽ
ആഹ്
അപ്പൊ അവരിങ്ങെ പറയ്പോ നമക്ക് പേഴസണലി വിഷമ ഇണ്ടാവും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയക്കാരം
ആഹ് അങ്ങനെയും കൊറെ ആൾക്കാര്ണ്ട് ഇപ്പത്തെ ഫീസൊക്കെ പറഞ്ഞ നല്ല നല്ല ഫീസ് ഇപ്പൊ ഞങ്ങളുടെ കോഴ്സിെ ഡൊണേഷൻ തന്നെ ആറ് ലക്ഷം ഫീസ് ഓരോ വർഷം രണ്ട് ലക്ഷം
പറയണ്ടോ ഉം ചെയ്തിട്ട്ണ്ടാവ അപ്പൊ അതന്നൊക്കെ പറിണ നമ്മള് പഠിച്ച നമ്മൾ ഇടുത്ത് നമ്മള് ആ ഒരു ഫീസ് അടിച്ചത് നമുക്ക് മൊതലാവണം കാരണം നീപ്പ നമുക്ക് പഠിച്ചു കിട്ടിയാല് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ജോബ് ചെയ്യാലോ അതായത് അങ്ങനെ അതെ ഇനിയിപ്പോ അവിടുന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് പോരൂല്ലേ ആഹ് ഓക്കെ എന്നാ ശരിടാ ഓക്കെ ഓക്കെ